ഹലോ ആ ഉണ്ട്ണ്ട് എന്തൊക്കെയാ വർഥാനം
എന്നിട്ട കടന്നോ ഇല്ലേ ഞാന് പാത്രം കഴികികൊണ്ട്ക്കാ
ആ എന്താ വൈകി
ഇന്ന് പിന്നെ ബല് നാത്തൂനും പിന്നെ ബ്നും കുട്ടിനെ കൊണ്ടാകൻ മാണ്ടീട്ട് വന്നു പിന്നെ അങ്ങനെ ഓരോന്ന് ചെയ്ത് അങ്ങനെ ഇരുന്ന് അല്ല ഓലും കഴിച്ചിട്ടാ വന്നീനത്
ഏ
ഓല് കുറച്ചേ നടത്തണം പറഞ്ഞന്ന് അങ്ങനെ പോയി കുട്ടിനേറ്റ് കുട്ടി വന്നതെ പറർക്കാൻ വന്നതോയ്നു
ഒക്കെ ഇപ്പം എത്ര കുട്ടിളാ
കുട്ടിആള്
ഏ
ഒരാളയ്
രണ്ടാള്ല്ലേ പെൺ പെ പെണ്ണും ആണുംഉണ്ടോ
രണ്ട് ആൺകുട്ടിളാ
ഏ ഓനി ഇപ്പോ പിന്നേും ഷോപ്പ് തുറന്നുല്ലേ
ഇല്ലടിയ അതന്നെ ആണ്
ഏ അതൊന്നുടി നന്ന വലിയതാ ആ ഫുഡ് ദോഷമാവ ഉണ്ടായിന് ഉമ്മയും ഇ പ്പിം കുട്ടികളൊക്കെ അത് ചുട്ട് തിന്നക്കുകയാണ് ഞാന് ഒന്നും തിന്നലില്ല വൈകുന്നേരം ഒരു വിധം കഴിയുമെങ്കിൽ
ഒന്നും കഴിക്കാതെ കിടക്കോ
ആ നാല് മണിയൊക്കെ ആവുമ്പോളെ മധുര ഇടാതെ പാലുണ്ടെങ്കി മാത്ര എത്ര നാലണിയ ആവുമ്പോ ഒരു രേശം മധുര ഇടാതെ ചായ കുടിച്ചു
ആ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിനെ രാത്രി ഒന്നും
ഇല്ല ഇല്ല വെള്ളം കുടിക്കും വെള്ളം ഞാനൊരു ദിവസം മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം അത അങ്ങനെ ടാസ്ക് വെച്ചണ്ടന കൂടിക്കും
തന്നെ
ആ ഇനാ പിന്നെ നമുക്ക് വല്ലാതെ വെഷപ്പ് ഉണ്ടാവൂല
ഞാന് എന്ന വെച്ച്കഴിഞ്ഞാല് കഴിക്കും ലേറ്റ് ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഫ്രൂട്ടോ അല്ലെങ്കില് സാല്ഡോ
ഫ്രൂട്ട്സ് ഒക്കെ അയിന്റെമ്മ അങ്ങനെ ചീത്താ അറിഞ്ഞേ ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ തിന്നാൻ വേ ശീലായിക്കാണ് തിന്നാതി
എന്ത്
തിന്നാതെ ശീലായി
ആ അതിനട് അസുഖം വരട്ടോന്ന് എന്താച്ചഴിഞ്ഞാൽ തന്നെ ഒക്കെ നോക്കാം പക്ഷെ അ
ഞാന് ഇ ലൈറ്റ് ആയിട്ട് കഴിച്ചാലും ഞാൻ കൂടും ഞാൻ അങ്ങനത്തെരു ശരീരം
എനിക്കും അങ്ങനത്തെന്നടി ഈ പച്ചെള്ളം കുടിച്ചാലും കൂടണ ശരീരം തന്നെ ഇന്റെതും പക്ഷെ ഞാന് അയ്ന് കണ്ടട്രോൾ ചെയ്ത് കണ്ട്രോൾ ചെയ്ത്
ആന്റെ മാപ്പിള വന്നാ തീറ്റക്കെ ഒരു മോശം
ആഹ് അത്തന്നെയാണ് അവസ്ഥ അപ്പൊ ഞാനിപ്പ മാക്സിമം ഇപ്പൊ കുറച്ചുകൊണ്ട്ക്കാണ് ഇപ്പ എല്ലാരും വല്ലപ്പോ അറുപത് ഇണ്ടായിരുന്നു അവിടുന്ന് പറ ഇപ്പൊ ഞാൻ കുറച്ച് അയ്മ്പത്തഞ്ച അഞ്ച കിലോം കുറച്ച പോ ഞാൻ രണ്ടു മാസം കൊണ്ട്
ഏ ഇപ്പ വന്നാ കൂടും
അത് വന്നാ കൂട ഉറപ്പല്ലേ വന്നാ പിന്നെമ്മ നടന്ന ആ ഇത് ഞാൻ നല്ല കൺട്രോളാം കാരണം ചോറ് എന്താ ഒരു ഒരു പൊടി ചോറ് എടുക്കുള്ളൂ പിന്നെ ഞാൻഈ ഇലക്കറി എല്ലപ്പോണം വെക്കും മുരിങ്ങ ഇഷ്ടം മുരിങ്ങേ ആ മത്തന്റലേ
ആ പിന്നെ ഉപ്പേരിയൊക്കെ വെച്ചാൽ അത് നല്ലോണം കുറച്ച് കൂടുതല് കഴിക്കും
ചിക്കും അല്ലെങ്കിൽ കൊറച്ച തേങ്ങ ചെരണ്ടിട്ടാണ്ട് അങ്ങനെക്കൂലേ ഉം
അന്നമാതിരി എനിക്ക് പുഴുങ്ങിയ മുട്ട ഇഷ്ടല്ലട്ടോ കൈലാറെ പൊരിച്ചതാഷ്ട പ പക്ഷെ പൊരിച്ച കഴിക്കാൻ പറ്റൂലല്ലോ
പൊരിച്ച ആക്കിയാലാണ് കൂടുതൽ ചൂട
ആഹ അല്ല ഞൻ പൊരിക്കലാണ് നല്ലോണ്ണം ഉള്ളിയൊക്കെ വെട്ടിട്ട് ആണ്ട്
ന്നാ സാദാ ഓയൽന് പകരം ഒലിവ് ഓയലാ ആണെങ്കിൽ അത്ര
ഇല്ല പക്ഷെ അന് സംഭവം ആ സംഭവം അവിടെ ഇല്ല പിന്നെ സൺഫ്ലവർ ഓയിൽ അത് അത്ര തീരിം പറ്റൂല അയ്ലേറെ വെളിച്ചണ്ണ നല്ലത്
ഞാനിപ്പോ ഓ പ്രാവശ്യ ഒരു കുപ്പി കൊണ്ടന്നിരുന്നു അപ്പൊ ഞാൻ ഇനി അതിന് അതിന്റെ ആ ഒരു ചോയാ ആ കുട്ട്യേക്കൊന്നും അത്ര ഇഷ്ടം ല ഒലിവോയൽന്റെ ഞാൻ ഇച്ച് എന്തേലും സ്പെഷ്യലായിട്ട് ഉണ്ടാകാ ചെയത ഇലക്കറിയൊക്കെണ്ടാകണെച്ചെങ്കിൽ ഉപ്പേരി ഒക്കെണ്ട മക്കള തൊട്ട് ഓക്കൂലല്ലോ അപ്പൊ അയ്ക്ക് ഞാാന അതാ ഉപയോഗിച്ച ഒരു ലിറ്റർ കൂടെ ഒരു നൂറ് ഗ്രാമും കൂടി എളകിയിട്ടില്ല അങ്ങനെണ്ട് ഇല്ലല്ല ആ അപ്പ കാക്കും കൂടി വന്ന കാക്കൂന അധികം ഇഷ്ട മൂസ അടിക്കൂലേ
ആഹ ആഹ് ആയിക്കല്ലോ വേണല്ലോ ആഹ ആ അതാണ് ഇ എന്താ ഇങ്ങനെ വെയി ലോ സാലഡ്കളൊക്കെ ചെയ്യുന്നുണ്ട്
ഞാൻ ഇല്ലേ വീട്ട കുട്ടികൾക്കുള്ളല്ലടിയൽ കൂടുതലായിട്ട് ചെയ്യേണ്ടത് നമ്മള കുട്ടികൾ ള്ള കണ്ടന്റ പെട്ടന്ന് നമ്മ ക്കുള്ളത് ആ ടാക്കി കഴിഞ്ഞാൽ പ്പം നമു ക്കെന്തെച്ചെയ്ഞ്ഞാൽ നമ്മള ഫോളോേഴ്സ് കൂടുതലായിട്ടും ഈ കുട്ട്യേളെ കാര്യങ്ങൾ നോക്കണോലെയ്ക്കാരം അ അതിന്റെടിയിൽ വലിയൊരു
വെറ്റ് ലോസും കൂടും കൊടുത്താ ചെിലപ്പോ ശ്രദ്ധിക്കൂല അല്ലെ ആഹ അതാണ് അനക്ക് പെത്ര ഫോളോവേസായി കയ്യാനായിലേ അൻക്ക് മീശോ മീശോ അയിനും പണം തിനായിരം ഫോളോവേയ്സ് വേണം
ആഹ് അയിന് ആവട്ടെ നമുക്കിപ്പോ തുടങ്ങ തണ ഞാൻ ഇപ്പല്ലടി കുറച്ചായിട്ടുള്ളു അതില് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങീട്ട് എനിക്കെന്റെ യൂ ട്യൂബ് പോയപ്പോ സങ്കടം ഇനീപ്പോ വന്ന് വല്യോരു ചാനല് തുടങ്ങിയിട്ട് അങ്ങനെ മൊ പോണം എന്നുള്ളതൊക്കെ ഉണ്ട് മനസ്സിൽ പക്ഷെ ഒക്കെ കൂടെ അങ്ങനെ കഴിയണില്ലടി കയറ്റാനല്ല പണി
ആഹ് കൊണ്ടടക്കാനാണ് അത് ശെരിയാണ് ഒറ്റക്കാരും കൂടി ആവുമ്പോ പ്രത്യേകിച്ചു ഒക്കെ നമ്മൾ ഒറ്റ
ആ ചെയ്യണതും അല്ല നമുക്ക് ഒറ്റ ചെ ചെയ്യണത് നമുക്ക് നമുക്ക് കുട്ടികളെ ട്ടികളൊക്കെ കൊറച്ചു വൽതായിക്കണെങ്കി അതും അത്ര വല്യ കാര്യല്ല ഇതിപ്പോ ട്ടികള് അത് ചെയ്യുമ്പത്തേക്ക് എന്നു പറഞ്ഞു പോകണ്ട
ആഹ് അതന്നെ അത്യാവശ്യം പൊട്ടി തരം ഉള്ള കുട്ടികളും കൂടെ ആവുമ്പോ
പറയും വേണ്ട ഞാനൊക്കെ വൃത്തിയക്ക വൃത്തിയാക്കി ആഹ് വൃത്തി
എന്റെ മക്കക്ക് പിന്നെ കാര്ത്തിരുന്നാലു നല്ല പേടിയാണ് ഞാൻ എന്തേലും ഒന്ന് ഒതുക്കി വെ ച്ചിക്കണങ്കി പിന്നെ അയിൻ മേൽ തൊടാൻ ഓൽക്ക് കുറച്ച് ബേജാറാണ് അതേപോലെ ബെഡ് കേറൂല ബെഡ് കേറാൻ പേടിയാണ്
മനസ്സിലാക്കണ പ്രായമായിട്ടില്ലല്ലോ
ആഹ് ഇല്ലല്ലോ ഇന്നെ ചെറുപ്പത്തിൽ തന്നെ പേടിയാണ് രണ്ടാ ആ ഉമ്മറിയും ഇത് എന്താ യെക്ഷി ആണ് യെക്ഷിനെ കുട്ടികക്കൊക്കെ പേടിയാണ് അത്
ഇന്നോട് പറയും ഇവര് വേണ്ടാന്ന് പറഞ്ഞ എന്റെ നേരെ മറിച്ചു അടുത്തത് ഫിൽ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോന്നും കാട്ടാതെ
അതെ അത് ഞാനും എന്റെ പെണ്ണിനോടെ ഞങ്ങള് പുറത്തൊക്കെ പോയി എന്തേലും ഫുഡ് കഴിച്ച് പോന്നാല് എന്താ വീട്ടി ചെന്നാണ്ട് ഉമ്മമാനോട് പറയരുത്ട്ടോന്ന് പറഞ്ഞാല് എന്താട്ടും ഉമ്മമാന്റെ എരേന്ന് ചോദിച് ഉമ്മച്ചിയെ പറയണ്ടല്ലോ പിന്നെ അയലേറെ പറയേം അങ്ങനെ ചോദിക്കേം അപ്പൊ തന്നെ ഉമ്മമ്മ കൊറച്ച് വാക്കോളത്തുള്ള ഉമ്മമ്മയും കൂടെ ആണെങ്കി എന്തായാലും ഒന്ന് അന്വേ ആലോചിച്ചു ആ അതാണ് അപ്പൊ ഞാനെന്തു കാ ട്ടും പറയണ്ടാന്നും പറയും പറഞ്ഞൊന്നും പറയില അപ്പൊ പിന്നെ മുണ്ടൂല ആ അതാണ് അതാ നല്ലത് ഇമ്മാതിരുത്ത മക്കളോടൊക്കെ ഉം
പിന്നെ അയിക്കൂടി ഇങ്ങോട്ട് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഈ കുട്ടിനെ ഇങ്ങട് ഇതൊക്കെ ചെയ്തു
ആഹ് മാനേജ് ചെയ്യണ അയിക്കൂടെ ഒരു യൂട്യൂബ് ഒക്കെ ഉണ്ടെങ്കി അ അത്യാവശ്യം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നടക്കന്നെ വേണ്ടേ ആഹ്
സ്റ്റാർട്ട് ചെയ്തിക്കണ്
ആഹ് ഉണ്ടോ ആഹ് അയിനൊക്കെ എന്താ പറയാ മാപ്പിളാര സ ന്റെ മാപ്പിളക്ക് അതൊക്കെ പെരും
ആ എത്ര ഇൻസ്റ്റഗ്രാം ഉണ്ടെിലും എത്ര ഫേസ്ബുക്ക് ഉണ്ടെിലും അതിന്റെക്ക പാസ്സ് വേർഡ് ടുക്കണ്ട് കെട്ടിയോന്റടുത്ത്
ആഹ് ഇതെങ്ങനെയ അറിയോ അത് അതിനൊന്നും സപ്പോർട്ടും ഇല്ല പിന്നെ ആര് ഫോളോയ്യാ പറ്റൂല എനിക്ക് ഫോളോവേഴ്സ് ഒക്കെ വളരെ കുറവാ എനിക്കാരും ഫോളോ ചെയ്യാനും പറ്റ് അതിനൊക്കെ
ആ അങ്ങനെ കാക്കൂനും ഭയങ്കര വേജാറ ആദ്യൊക്കെ
അതെന്താ അറിയോ മെയിൻ ആയിട്ട് ഈ ഗ മാപ്പിളാര് ഗൾഫിലുള്ള പെണ്ണങ്ങളായിട്ട്
സ്റ്റാറ്റസ് ഇടലൊ ഒന്നുമല്ലല്ലോ അന്നൊക്കെ നമ്മുടെ പ്രൊഫൈൽറി വെക്കിയതല്ലോ നമ്മുടെ ഫോൾ അതിന് കൂടെ അച്ചല്ല ഇന്തല ആവ
ആഹ പിന്നെ താ അങ്ങനെ തന്നെ ഇതിനും വരും വരാറ ഒരു ബർത്ത്ഡേ ഒക്ക് ഒരു ഇന്റെ ഫോട്ടോ ഒന്ന സ്റ്റാറ്റസ് വെക്കൂലല്ലോ അപ്പൊ ഞാൻ പറയും മോൾ മാത്രം വെക്കൂല എന്റെറെ ഹോട്ടന്റെ ണ്ട് ഞൻ അഞ്ച് തുണക്കാ നാട്ടാരും കാണിച്ചാനല്ല ഫോട്ടോ ആട്ട്ക്കുന്നു അങ്ങനെ എ തോന്നരാണ് ഉ
അങ്ങന തന്നെ ബടിയ ആവസ്ഥ പക്ഷ ട്ടാട്ടോ എന്ത് പറഞ്ഞഞ് ഇങ്ങനും ചെയ്യേണ്ടാന്നോ
ആഹ് അതിനന്ന്ത ഒരുപോലെ ഫ്രണ്ട്സകൊക്കെ സ്വഭാവം ന നോയിട്ട് അറിയാം അവിടെ ഉള്ള പോലൊക്കെ
ഞാനിങ്ങനെ ഓരോ ചെയ്തും വരുമാനംനെ കിട്ടല
അതാണ് നമുക്ക് കിട്ടി തുടങ്ങിയാൽ പോലും സപ്പോർട്ട് ചെയ്യും പക്ഷെ ആ അതവരെ അങ്ങനെയൊന്നും കിട്ടിട്ടില്ലല്ലോ
കോളണ്ടാക്കിന്ന് അപ്പൊ ഇത കൃഷിരുന്നു അപ്പൊ ഞാ അറെടി വീഡിയോ കോളിലായിരുന്നു അപ്പൊ രണ്ടേക്ക് കട്ട ആാക്കി
ആഹഹ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട്ണ്ടങ്കി അത് ഞാൻ പറഞ്ഞിട്ടന്നല്ലോ ഒന്നും പറഞ്ഞും സമ്മക്കൂ ആഹ അല്ലെങ്കിൽ നമ്മക്ക് ഇതൊരു പേടിയാണ് ഉ
പിന്നെ
വേറെ
കല്യാണത്തിന്റെ മുന്നേ എങ്ങനെയന്നുള്ള ജീവിതമല്ല കല്യാണം കഴിഞ്ഞിട്ട് ഓരോ സപ്പോർട്ടും കാര്യങ്ങള
ആന്ന അത് തന്നൊയിയിരിക്കും നമ്മളെ നമ്മളമാരുപ്പാരും നോക്കില്ലറെ നമ്മളെ നോക്കാുള്ള പോലെല്ലേ ആഹ അതാണ് പിന്നെ ഒരു നല്ലൊരു ഭാഗംക്കെ നമ്മ ജീവിക്കാനുള്ളത് പോലെപ്പ അല്ലേ
മീയിൻ ആ ഒരു ആ ഗ്യാപ്പിൽ ആ സമയത്തൊക്കെ ഇതേ പോലെയരുന്നു ഭയങ്കര പേടരുന്നു എല്ലാത്തിനും ആ സമയ ജോലി പോകാൻ സമ്മയച്ച്ണിച്ച ഇപ്പ എനിക്കൊ ജോലി ഉണ്ടായി ഇപ്പൊ ന്നോട് പറ അ ഇപ്പൊ ഞാനൻ എങ്ങനെ വീട്ടങ്ങാണ്ട് പോവ
അതാാണ് കുട്ടി ഒരു ഒരു വീട് ഒരു മൊ രണ്ടണ്ട് കുട്ടികള കാര്യങ്ങള്ൾ അതിന്റെ ഇടൽ ഒരു വരീത്ത കാര്യങ്ങള്
കഴിഞ്ഞാല് എനിക്കത്യം ചെട്ടിയര കാര്യങ്ങള എന്തൊക്കെണ്ട് അപ്പൊ ഇതൊക്കെ നോക്കലും ഉണ്ടാക്കലും ഒരു നേര ഭാഗത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിക്കിന്റെ ഭാം ദിവസ അവി കാടുന്നു
ആഹ ഒക്കെ ശരിയെന്നെ മല ശടി വടാ അങ്ങക്കണത്ത ഇ പിരാന്തൊന്നുമല്ല ആഹ ഇല്ല ഇവിടെ നീ എന്താ എന നാത്തുവിനോട്ട് ഒഴവൂല്ല അമ്മ്ക്കെ അങ്ങനത്തെ ഞാൻ പിന്നെ ഇടക്ക് വന്ന് നക്കുമ്പോളല്ല ഞാൻ അയ്മക്ക്‌ നോക്കിയിട്ട് കാര്യല്ലാ എന്നല്ല പോലെ ശ്രദ്ധിക്കൂല
ആ ഒരു ബിരിയാണി ആ അത്യാവശ്യം കൊറപ്പലത്ത ഇിലൊക്കെ ഉണ്ട്
ആഹ
പിന്നെ അഐമക്കൽ പിിനാണ്ടണെങ്കിൽ അതൊരു ലഹരിയാണ് അറേ
ഇപ്പോഴക്ക ലോൺണ്ട് ഞ കെട്ടിച്ച കൊടുത്ത് ഇഷ്ടംപലെ ചെടികളൊക്കെ ഉണ്ട് അ അങ്ങനത്തൊക്കെ കിളിയള് മീങ്ങൾ അതേപോലെ ചെടിയാള് അങ്ങനത്തെയ്മക്കൊക്കെ ഒരു കമ്പ എനിക്ക് ഈ മീനാള പന കമ്പ ഉണ്ട്പ്പാളെ ഞാൻ വളം
അത് ന്റേഡ്തുണ്ട് ഞാന് ഉള്ളിലാണ് ഇട്ട പക്ഷെ പുറത്തല്ല എ
ആഹ ആഹല്ല അങ്ങനെയല്ല പൊറത്തായി കണ്ട ഇങ്ങനെ കുട്ടികളണ്ടാവന മാറ്റിടാ അങ്ങനെ രു
ല് ലക്കി പാമ്പൊ ക്കെ ഇട്ട് കാണ്ട് കാട്ട് അങ്ങനെ സെറ്റ് ചെയ്ത്ക്ക്ണത്
ആ
ഇത് മ്മ കേറി ങ്ങാണ്ടേ
ആ ഓന്റെ
ആയിത്തെ ഇത് ണ്ട് താക്കും വ വര് വൽച്ച്ടും
അങ്ങനെ ഉള്ളിലല്ല ത് പൊറത്താണ് ഗപ്പി യോളാമ്പം ആ ഓക്കെ ഓക്കെ ആ ആ